ട്ട്ണില്ലേ
ആഹ് കേക്കാം കേക്കാം ആദ്യം കേക്കുന്നില്ലായിരുന്നു എന്താ എടുക്കുന്ന രാവിലെ
രാവിലെന്താ ചായക്ക് കടി
ചായകുടിയായതേ ഒള്ളോ
ആഹ് ഇവിടെ ഞാൻ മോളെയൊക്കെ ആഹ് പറഞ്ഞയച്ച ശേഷം ചായ കുടിക്കാൻ നിക അപ്പ നമ്മക്ക് സമാധനത്തിൽ ചായ കുടിക്കാ ഇത് അവരെ പോകും മ
ഏഹ് അത് ശരിയാ ഞാനിവിടെ ഏഹ് രാവിലെ ഒരുവിധം ഒതുക്കിയിട്ട് പിന്നെ ചായ കുടിച്ച് പിന്നെ അയാളെ പറഞ്ഞു വിട്ടിട്ട് ഏ കാപ്പി കുടിച്ച് അങ്ങനെ പണ്ടത്തെ പോലല്ലല്ലേ ഇ ഇപ്പൊ എന്താ ഇതാ പറഞ്ഞ സമയത്ത് വണ്ടി വരും
അതേ പണ്ട്പൊ മക്കള് ഒരു വണ്ടിയൊന്നും ഇല്ലല്ലോ ഒറ്റക്ക് നടന്നു പിന്നെ പഴയ പോലെ അല്ല ഇപ്പോ പണ്ട് കൊറ ഉണ്ടായിരുന്നു ഒക്കെ ആയിരുന്നു സ്കൂളൊക്കെ
അതെറേഞ്ചിന്റെ പ്രശ്നണ്ടന്ന് തോന്നുന്നു കോള് എടക്കി കട്ട് ആവുന്നെ ഹലോ ആഹ് എടക്ക് എന്ത് സ്റ്റെക് ആവുന്ന മാതിരി
ആ ഇപ്പം കേക്കാം അകത്ത് നിക്കുവാണോ റേഞ്ചിന്റെ പ്രശ്നായിരിക്കും.
ഇവടെ വൈഫൈ ആണ് അപൊ റയിഞ്ചിന്റെ പ്രശ്നം വരാറില്ല.
ആണോ എന്നാ ഇവിടായിരിക്കും.
ഉം
ആഹ് പിന്നെ ഉം അതാ പണ്ടേ അങ്ങനാ ആ ഇഷ്ടം പത്തുമണിക്കാണെങ്കി പത്തരക്ക് ആയിരിക്കും ചേലപ്പോ സ്കൂൾ എത്തുന്നെ കണ്ണിക്കണ്ടതെല്ലാം പറിച്ച് എന്തിമ്മാ
നമ്മളൊക്കെ പഠിക്കുംമ്പം
അതെ അതെ ഇപ്പൊ അങ്ങനെല്ലല്ലേ പഞ്ചുവാലിറ്റി സമയില്ല ആഹ് ആഹ് രാവിലെ സ്കോ രാവിലെ എണീറ്റാ സ്കൂള് സ്കൂള് വിട്ടാ ട്യൂഷൻ അത് ക്കൈഞ്ഞ് വീട് പിന്നെ ഒറക്കം ഉറക്കനീക്കുമ്പേ വീണ്ടും സ് കൂള് കാലം ഒരുപാട് മാറിയില്ലേ.
ഓഹ് അതെ കാലും ഒരുപാട് മാറി മ്മളും മാറി.
അതാ മാത്രല്ല നമ്മള് പണ്ടൊക്കെ സ്കൂളി പോക്മ്പോ ഒരു നേരം ആയിരുന്നു ആഹാരം കൊണ്ട് പൊന്നെ ചേലപ്പോ കൂളി തന്നെ കാണും കഞ്ഞി പയറൊക്കെ കാണും ഇപ്പ അങ്ങനെല്ല രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോന്ന കൂടാതെ പിന്നെ സ്നാക്സ് പിന്നെ ട്ടിഫിൻ പിന്നെ മൂന്ന് മണിക്ക് ബസ്സിലിരുന്ന് കഴിക്കാല്ലേ എന്തെല്ലാം മാ ന്റെ ആങ്ങളാ.
ഉം അതേപോലെ പണ്ട്ർന്നാ പണ്ടത്തെ പോലെപ്പോ ഒരുപാട് മെച്ചപ്പെട്ടി പണ്ടർഞാല് ഒരു തൊന്നുല്ലല്ല ഇപ്പോ സാങ്കേ വിദ്യ മൊബൈല് പണ്ട് മറ്റുള്ള ഐഫോൺ അ ഇന്ന്പ്പോ അതല്ലേ വല്ലുക നമ്മള് കാര്യങ്ങ പണ്ട് സ്കൂൾള് എങ്ങനെ പിടിച്ചി അധ്യാപകര് പഠിപ്പിക്ക മുന്നേ പ്പൊ ആധ്യാപകര് പഠി പഠിപ്പിക്കുന്ന ഞമ്മള് ഫോണ് ഒരു വർക്ക് ചെയ്യുമ്പോ നമ്മക്ക് പണ്ട്ന്നർഞാ അങ്ങൻത്തെ ഇതൊന്നുല്ലാ.
മാത്രല്ലാ അതെ മാത്രല്ല മിക്കവ്സ്ങ്ങളിൽ സ്കൂളിൽ പഠിതൊന്നും ഇല്ലെങ്കി സ്കൂളിൽ ചെല്ലുമ്പോഴായിരി ഇതൊക്കേ അറിയുന്നേ പക്ഷെ ഇന്ന് അതല്ലല്ലോ ഇപ്പൊ ഫോൺ വന്നതോടെ വാട്സ്ആപ് പ്പോ ടെലിഗ്രാം ഗ്രൂപ്പുകളെല്ലാം ഉണ്ട് അപ്പൊ ക്ലാസ്സ്‌ഇല്ലങ്കി രണ്ടൂസം മുമ്പേ അല്ലേ തലേന്നെങ്കിലും പറയും ആ അതുകൊണ്ട് എന്താ പറയാ നമുക്ക്ന്നെ അതൊരു കാര്യായിരിക്കും കാര്ണം നാളെ പോകണ്ടാല്ലോ ന്നുള്ളൊരു മുൻകരുതല് പക്ഷെ നേരേത്തെന്നും അങ്ങനെ അല്ലല്ലോ അമ്മ എല്ലാം കെട്ടി പൊതിഞ്ഞ് തന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴായിരികും ഇന്ന് ഇല്ലാന്ന് അറിയുന്നെ.
അതെ അതേപോലെ തന്നെ ബുക്കുകളൊക്കെ ഇന്ന് പുസ്തകങ്ങളൊക്കെ എത്ര പോലൊ പുസ്തകങ്ങളാണ് ഒരു ചെ ണ്ടാവും. നക്കക്കെ ഒരു പുസ്തകം ഉണ്ടാവും അതന്നേ
ബുസ്സവും ഡ്രസ്സും എല്ലാം അല്ല ഡ്രസ്സൊ ക്കെ എടുക്കുന്നേ ആണ്ടിലൊ ഒരു ഓണമോ അല്ലെ എന്തെങ്കിലും വിശേഷം വരുമ്പോഴായിരുന്നു നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നേ പക്ഷെ ഇന്ന അങ്ങനല്ലാ മിനി ബർത്ത്ഡേക്ക് ഒന്ന് നാളിനൊന്ന് പിന്നെ ഉത്സവത്തിനൊന്ന് പെരുന്നാൾ നൊന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാത്തിനും വിശേഷം ഇല്ലെങ്കി കൂടി ഡ്രസ്സാ. അതുകൊണ്ടെന്താ അലമാരി വെക്കാനും സ്ഥലമില്ല. ഹാന്ന് അതിന്റെ കുറവ് പിള്ളേർക്കു അതിന്റെ അഹങ്കാരം പിള്ളേർക്കുണ്ട് കാരണം അന്ന് പണ്ട് ന്ന് പർഞ്ഞ ഇല്ല വല്ലായ്കൾ അറിഞ്ഞ് ജീവിച്ച പിള്ളാരാ.
അതെ ഇന്ന് ഇപ്പോ അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തി തന്നെ നോക്കാണെങ്കി അതല്ലാ. കാരണം പണ്ട് ന്ന് പർഞാ അത് നമ്മള്ട്ടുണ്ടാക്കി നമ്മള് ഏഹ് ഇണ്ടാക്കി വരുന്ന ഭക്ഷ് അവരിപ്പോ അതായത് ഈ ആധുനിക സൗകര്യങ്ങൾ രീതിയിലൊക്കെ അവർക്കങ്ങൻത്തെ
അതെ പണ്ടൊക്കെ ആണെങ്കി മൂന്ന് നേരെ അതാണ്. പണ്ടൊക്കെയാണെങ്കി മൂന്നു നേരം ആഹാരം കഴിച്ചിരുന്ന ഒരു ചുരുക്കവാ കാരണം അന്ന് പ ട്ടിണിയും പാടുമൊക്കെയായിരുന്നു പക്ഷെ ഇന്ന് പിള്ളാർക്ക് കഴിക്കാൻ വയ്യാത്ത പാട്. എന്ത് വേണം അത് അന്നേരം അന്നേരം മുന്നിലെത്ത്ന്ന്. നമ്മള് ചക്കയും ചീനിം ചോറൊക്കെ കഴിച്ചെടത്തിന്ന് മന്തി അങ്ങനെ. അതുപോലെ ഉളള ഉള്ള ഐറ്റങ്ങളാ. അവര് പറയുന്നതല്ലേ അവർടെ മുന്നിലെത്തുന്നെ. അത അവർ അതോ ആഗ്രഹിച്ചത് കി ട്ടില്ലെങ്കി വാശിയും ദേശ് യും ഏറും എന്തൊക്കെയാ.
അതെ പറഞ്ഞാലും ല്ല മക്കള് അവരെന്താ ഗ്രഹിക്കുന്നോ അത് അവർക്ക് കിട്ടണം അവര് യാതൊന്നും അവർക്ക് അങ്ങട് പറഞ്ഞിട്ട് കാര്യല്ല. അതുകൊണ്ട് അവർകൊക്കെ അവർക്ക് ഇന്ന് പ്പ നമുകൊക്കെ ഇൻക്കൊക്കെ ഇൻ്റെ ബോയ്‌സാണ് ഇപ്പോത് ആദ്യായിട്ട് ഇണ്ടായി ശേഷം പക്ഷെ ഇൻ്റെ ഇപ്പൊ തന്നെ പല്ല് വേദനിം അപ്പൊ അത് നമ്മള് പണ്ടത്തെ പണ്ടത്തെതും ഇപ്പഴ്ത്തതും തമ്മിലുള്ള വ്യത്യാസാണ്. ള്ള അവരെ ഭക്ഷണ രീതി അവരുടെ
ആഹ് ഒരു കാൽസ്യത്തിൻ്റെ സാധനാണ് ഭക്ഷിക്കുന്നത് പച്ചക്കറി ആയിട്ട് ഒന്നും കയിക്ക്ണില്ലല്ലോ.
ആന്നാന്ന് ഇപ്പ ഉള്ള മു മിക്കാറുള്ള പിള്ളേർക്കെല്ലാം വൈറ്റമിൻസിന്റെ കുറവുണ്ട് പക്ഷെ പണ്ടൊന്നും ഇതില്ലായിരുന്നത്രേ. കാരണം അന്ന് പണ്ടൊക്കെ എന്തുവാ വെയിലും കൊണ്ട് വെയിലും കൊള്ളും എന്താ വീട്ടി കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെയായിരുന്നു ഉപയോഗിച്ചെ. ഇന്ന് മൊ ത്തോം കെമിക്കലല്ലേ അപ്പൊ അത് ഉള്ളിച്ചെല്ലുമ്പം അതിന്റെതായിട്ടുള്ള എഫക്റ്റ് പിള്ളേർക്കുണ്ടാവില്ലേ. ആരോട് പറയാൻഅവരോട് പറഞ്ഞാ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരെയും കു റ്റം പറയാൻ പറ്റത്തില്ല അവര് ജനിച്ചപ്പഴേ അവര് കാണുന്നത് ഈ വക സാനങ്ങളാ. നമ്മള് ചക്കയും ചീനിം ചോറും പഴങ്കഞ്ഞിയൊക്കെ ആണെങ്കി അ വര് കാണുന്നെ ഇതൊക്കെയാ അപ്പം പിന്നെ. അഹ് പർഞ്ഞിട്ട് കാര്യല്ല അവരും ആധുനിക യുഗത്തി ജീവിക്ക്യ അല്ല്യോ. അപ്പവരും ആ കാലത്തിനൊത്ത് ക്കെ മാറി കാലത്തിനൊത്ത് കോലം മാറുംന്ന് പറയുന്ന പോലെ കാലത്തിനൊത്ത് ആളുകളും മാറി ന്നുള്ളതാ.
കുടുംബം എടുത്ത് നോക്കാനേ. കുടുംബ പണ്ടൊക്കെ കൂട്ടുകുടുംബായിരുന്നല്ലോ ഇപ്പൊ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് കോണികുടുംബമായിട്ട് എല്ലാവരും ഭാര്യ, ഭർത്താവ്, ഒര് മകന് ഓല് ലട്ടായിപ്പോ
ആന്നാന്ന് പക്ഷെ അത് അതൊരു മീസ - ത്യം പറഞ്ഞ അത് ഒരു വല്ലാത്ത മിസ്സി അല്ലേ പണ്ട് എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് കരിയുമ്പോ അതി ൻ്റെ തായിട്ടുള്ള സന്തോഷവും നല്ല ഒരു ഇതായിരുന്നു പക്ഷെ ഇന്ന് എല്ലാരും അണുകുടുംബയിട് അച്ഛന അമ്മ മക്കള് പുറം ലോകമായി ട്ട്ന്നും ഒരു ബന്ധവും ഇല്ല അച്ഛനും അമ്മ മക്കള് നമ്മുടെ കാര്യം മാത്രം നോക്കണം അ പിന്നെ നമ്മുടെ അച്ഛനേ അമ്മേ അല്ലെ ഹസ്ബൻഡന്റെ അച്ഛനേ അമ്മയൊക്കെ കാണാൻ പോന്നേ വല്ലപ്പോഴും ആ മാസത്തിലൊരിക്കല്ലേ വർഷത്തിലൊരിക്കല് അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ടന്ന പിള്ളേർക്കും ആഹ് ഒരു ബന്ധത്തിന്റെ വിലയൊന്നും അറിയത്തില്ല
പക്ഷെ പണ്ടില് വന്നിട്ട നമക്ക് നമ്മുടെ വീട്ടില കുറെ കുട്ടികള് കളിക്കാൻ പുറത്തൊന്നും പോയിട്ട് കളിക്കില്ല ഇന്നത്തെ കുട്ടികള ഇപ്പ മക്കളും ആയിട്ട് ശേഷം അപ്പ അവർക്ക് പത്ത് വീട്ടിൽ കഴിക്കാനാരുല്ല പുറത്തുന്ന് കഴിക്കാനും
ആഹ് ഒന്നും അറിയില്ല
ക്കെ ഭയങ്കര കുട്ടി അങ്ങനത്തെ ഇക്കെ കായി പോവാണ് വണ്ടീന്ന് പറഞ്ഞാ പുറത്തുള്ള ക പുറത്തുള്ള കുട്ടികളൊക്കെ
കളിച്ച് അവരൊരുമിച്ച് ഭക്ഷണം കാൻ ഭക്ഷണം കഴിക്കുള്ളൂ ഇന്നത്തെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഇതെല്ലാം പറയണം എതെല്ലാം ചെയ്യണം
ആണ് ആണ് പണ്ടൊക്കെ അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരയിരിക്കുമ്പോ എന്തുവാ ഏഹ് താമൂട്ടിൽ ഇഴഞ്ഞും അല്ലെങ്കിൽ മിറ്റത്ത് കാക്കയും കിളിയൊ ഒക്കെ കണ്ടായിരുന്നു ചോറ് കഴി ക്കുന്നതും അല്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്ക ഇന്നോ ഫോൺ അങ്ങോട്ട് തുറന്ന വെച്ച് കണതില വാ തുറക്കുന്നത് പോലും എന്താ അറിയുന്നില്ല നമ്മള് വ തോ വ തുറക്കാൻ പറയുമ്പോ എന്തുവാ ഫോണിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും ആഹ് അത് നമ്മള ആ വാത ഉറക്കാൻ പറയുന്നത് പോലും കേക്കത്തില്ല അതാണ് അടി റ്റായന്നുള്ളതാ അതിനെ ഫോണിനൊക്കെ ഒക്കെ ഇങ്ങനെ പോയാ എവിടെ ചെന്ന് തീരും
അപ്പൊ നല്ലതു ഉണ്ട് ചീത്തയും
ചീത്തയുണ്ട് അതെ നാം സത്യം പറഞ്ഞാ ന നമ്മളും മാറിന്നുള്ളയ പണ്ട് ആഹ് യുഗത് ത്തി നാ പണ്ടത്തെന്ന് കാലത്ത് താമസിച്ചുന്ന നമ്മുക്ക് ഓരോ ചിട്ടയും ശീലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ നമ്മുടെയും ചിട്ടയും ശീലം ഒക്കെ ഉം കാലത്തിനനുസരിച്ച് മാറന്നുള്ളതാ ഇല്ലേ
പോയിട്ടുണ്ടായിരിക്ക ഇന്നത്തെ സ്ത്രീകളൊക്കെ നമ്മ ഇപ്പ എല്ലാരും കല്യാണം ജോലി ആവട്ടെ കല്യാണം എന്നുള്ളരു ആയിപ്പോ ഇപ്പത്തെ ഇപ്പൊ ആണ് പെണ്ണ് വ്യത്യാസമില്ല പണ്ട്ങ്ങ
ആണ് ഡ്രസ്സിങ് സ്റ്റൈൽ ആയാലും എന്ത് എ എന്ത് കാര്യയാലും മാറിന്നുള്ളതാ
അപ്പൊ എല്ലാത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ട് വിദ്യാഭ്യാസംക്കെ നല്ല മാറ്റമാണ്
നാട് ഓടുമ്പോ നടുവേ ഓടുന്ന ആഹ് ഒരു യുഗത്തിലായി നമ്മളൊക്കെ ഇ ഓ പക്ഷേ ഒരു കാര്യംന്ന് പറഞ്ഞാ ഇന്നെന്താ അന്ന് സത്യം പറഞ്ഞാ ആ ചിട്ടലോടെ ചിട്ടയിലോടെ ഈ എക്സൈസ് ഇന്ന് എന്തോ എക്സൈസ ഒക്കെ ചെയ്യുന്ന ജിമ്മില്ലും അവിടെവിടെയൊക്കെ പോയി പണ്ട് അങ്ങനെല്ല വീട്ടിലെ ജോലികളായിരുന്നു എക്സസൈസ്ന്ന് പറഞ്ഞ ആഹ് കല് അല്ല കല്ലുണ്ട് അരക്കാൻ കല്ലുണ്ട് അതെ അരക്കാൻ കല്ലുണ്ട് കിണർന്ന് വെള്ളം കോരം അതൊ ഒക്കെയ ആയിരുന്ന വ്യായാമം അതുകൊണ്ട് അവർക്ക് അന്നൊന്നും അസുഖങ്ങളില്ല ഇന്നന്താ ഒര് സ്വിച്ചിട്ടാ എല്ലാ വരുമെന്നുള്ള രീതിൽ അച്ഛനയും അമ്മയും ഒഴിച്ചു ബാക്കി
തുടക്കൻ വരെ അതെ
ആണ് അച്ഛനേ അമ്മയുംഒഴിച്ച് ബാക്കി എല്ലാ ഒരു വിരൽത്തുമ്പിൽ ഇരിക്കുവ അല്ലേ
ആഹ് അതെ അതെ
ലത്തിന്റെ ഒരു പോക്കേ എന്നാ ശരി എന്നാ ഞാൻ വിളിക്കുന്നുണ്ടേ ഓക്കെ ഓക്കെ
ഹലോ